ഉം
നമസ്കാരം
എന്തൊക്കെയാണ് വിശേഷം
നല്ല വിശേഷം
എന്താണ് ഫുഡൊക്കെ കഴിച്ചോ
ഓ ഫുഡൊക്കെ കഴിച്ചു
എന്തായിരുന്നു ഫുഡൊക്കെ
ഷ് ഫുഡ്ഡ് ങ്ങൾ പൊറത് ന്ന് വാങ്ങിയേനു
അന്ന് പൊറ്ത് ന്ന് വാങ്ങിയേന്നും വീട്ടിലൊന്നു ണ്ടാക്കില്ലായിര്ന്നോ
ഇല്ലല്ല വീട്ടിലൊന്നും ഉണ്ടാക്കില്ലോ പൊറ്ത് ന്ന് വാങ്ങിയേനു എന്തവിടുത്തെ വിശേഷോ
എന്താണ് സുഖം ആയിട്ട് പോകുന്നു
ഫുഡൊക്കെ കഴിച്ചോ അവ്ടെ
ആഹ് ഫുഡൊക്കെ കഴിച്ചു
എന്താ ണ്ടായിരുന്നേ
ഉം ചോറ് പരിപ്പും മു മുര്ങ്ങയും കറിയും മീൻ പൊരിച്ചത് കയ്പ്പങ്ങ ഉപ്പേരി കെ ണ്ടായിന്നു
പരിപ്പ്
ഉം
രിപ്പ് മുരിങ്ങിയോ
പരിപ്പും ആഹ് പരിപ്പും മുരിങ്ങയും കറി വെക്കും പരിപ് പ്പും മുരിങ്ങും ഒപ്പം വെച്ച് തേങ്ങര്ച്ച് ആ
അതെങ്ങനെ
പരിപ്പ് ഉപ്പ് പച്ചമുളക് മഞ്ഞപ്പൊടിയിട്ട് ആദ്യം പരിപ്പ് അടുപ്പത്ത് വെക്ക
പിന്നെ അതിലേക്ക് അത് രണ്ട് വിസില് വന്നയ്നേഷം
മുരിങ്ങൻ്റെ എല അതിലിട്ടാണ്ട് ഒന്ന് തെളപ്പിക്ക
ആഹ്
അപ്പൊ ന്നെ റെഡിയായി പിന്നെ അയിലേക്ക് തേങ്ങ
ചെറിയ ഉള്ളീ തേങ്ങ അരച്ച് വെക്ക പിന്നെ ഉള്ളിയിട്ട് തൂ്മ്പിക്ക
ഞാൻ പരിപ്
ആഹ് ആഹ്
പരിപ്പ് കറി ഇതെരെ കഴിച്ചോക്കില്ല പരിപ്പും മുരിങ്ങയിട്ട്
ഇല്ല ല്ല
ആഹ് നിങ്ങക്ക് എന്തായിരുന്നു ഫുഡ് ഇണ്ടായിരുന്നേ
ഞങ്ങൾ സവർമ്മ
ഷവർമ്മ ഓ ഡെലിവ ഹോം ഡെലിവറി ആയിരുന്നോ അടെ പോയി വാങ്ങിയോ
അല്ലാ പോയി വാങ്ങി
ആ എത്ര ഇപ്പൊ റേറ്റ് ഒക്കെ
ഇപ്പം റോളിന് ഹഡ്രഡും പ്ലേറ്റ് ആണെങ്കില് നൂറ്റി ഇരുപത്
ആഹ
ഓരോ സ്ഥലത്ത ഓരോ റേറ്റ് ആണ്
ഇടിയതാണോ
ആഹ അ
ഇപ്പൊ കൂട്ടിയതാണോ അതോ ആദ്യ ഉണ്ടോ അത്ര
ആഹ ആദ്യ ആദ്യ ഉണ്ട്
ആഹ
ഗ്യാസിന്റെ പ്രശ്നം കൊണ്ട് കൂടിയല്ല തോന്നുന്നുണ്ട് അത്ര തന്നെ ആദ്യിക റേറ്റ് ഉണ്ട് തോന്നണ്ടോ
അപ്പൊ ഒന്ന് ഫുഡൊക്കെ കഴിച്ചു ഉഷാറായി ഇരിക്ക അതിലേ
ആഹ ആഹ ഫക്കെഴച്ചിരിക്ക
എന്താണ് നല്ല ടേസ്റ്റ് ഉണ്ടതോ ടേസ്റ്റ് ഉണ്ടോ നല്ല
ആഹ ടേസ്റ്റ് ഒക്കെ ഉണ്ട്
ഉം ഉം നിങ്ങ സ്ഥിരായിട്ട് വാങ്ങാറുണ്ടോ
സ്ഥിരായിട്ട് വാങ്ങാറൊന്നല്ലേ ഇടക്കിടക്ക് വാങ്ങല്ലൊക്കെ ഉള്ളു അവിടുത്തെ എന്നാള് വാങ്ങിയന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിന് അപ്പൊങ്ങന ങ്ങനെ വാങ്ങിയതാ അടുത്ത്
പിന്നെ എന്താ പഠിക്കലൊക്കെ കഴിഞ്ഞോ കുട്ടികളെ വായനയും പഠിക്ക അക്കലക്കെ
ഓ അതൊക്കെ കഴിഞ്ഞ കടക്കാനായില്ലേ ടൈം കൊറെ ആയില്ലേ
ഓ ഓ
പത്തരയയില്ലേ
ഉം
ഉറങ്ങണ ടൈംയി
ഉറങ്ങുന്ന ടൈ ആയില്ലേ ഫോണ് നോക്കിയിരുന്ന പോകുന്നത
ആഹ
അത് സമയം നോക്കിട്ടില്ല ഫോണ മലെ അങ്ങ നോക്കിന്നല്ലേ
ആഹ നിങ്ങളെ പണിയൊക്കെ കഴിഞ്ഞോ
ഓ ഞങ്ങളെ പണിയൊക്കെ കഴിഞ്ഞു
കിടക്കാനായോ
ഉം ഉം കിടക്കാനായി കുട്ടികള് വായന എഴുതലൊക്കെ കഴിഞ്ഞു അഴ ഓർമ്മ രാവിലെ ഇ കടലക്ക് വെള്ള ഉ കറിക്ക് വെള്ളത്തിിട്ടിട്ടില്ലപ്പ ചോ ചപ്പള റമ
രാവിലെക്കെടലൊക്കെ അറിയാം
രാവിലെ കടലക്കറി ഉണ്ടാക്കണം പുട്ടും കടല പുട്ടും കടലക്കറി
ആ
എല്ലാവർക്കും ഇഷ്ടമാണ് പുട്ടും കടലക്കറിയും
ഓ
ഇന്ന് പുട്ടും പഴയിരുന്നു
ഇന്നും പുട്ട തന്നെ ഉണ്ടാക്കലേ
എന്നും പുട്ടൊന്നല്ല ഉണ്ടാക്കലേ ഇന്ന് പുട്ട് പുട്ടും പഴയായിരുന്നു
നാളെ കഴഞ്ഞിപ്പോ നാളെ പുട്ടും കടലക്കറിയ ആക്കാന്ന് വിചാരിക്കുന്നു
ആഹ് ഉം
അതകുമ്പോ എളുപ്പം പണി കഴ്യും
ആഹ് വേറെന്താ ചായക്കാടക്ക ഇണ്ടാക്കല്
വേറെ ദോശ ഉണ്ടാക്കും വെള്ളപ്പുണ്ടാക്കും ഇഡ്ലി മസാലദോശ
പത്തിരി അങ്ങനെയൊക്കെ ഇണ്ടാക്കും
ആഹ് ഉം രാവിലെ നേരത്തെ എണീക്കൂ-
ആഹ് രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകണം കോളേജിൽ പോവാണ്ട് അപ്പൊ ഏറെ ആവുമ്പോത്തിന് ഫുഡ ഒക്കെ ഉണ്ടാക്കണം അപ്പൊ അതിനനുസരിച്ച് നേരത്തെ എണീക്കും
ഏരാുമ്പോത്തിന് ചോറും കറിയും ചായയും കടിയും ഒക്കെ അവിടണ്ടേ മദർസക്ക് പോണവരുണ്ട് സ്കൂൾ കോളേജ് പോണവരു ഹലോ
ചോറ് കൊണ്ടോലാണോ ചോയിക്ക
ആഹ ചോറ് കൊണ്ടപോവലാണ്
ഉം
പിന്നെ വീട്ട് വന്നിട്ടല്ല ഭക്ഷണം വല്ലത കഴിക്കാ കുള്ള പിന്നെ ഉച്ചക്കെ കൊണ്ടോും
ആഹ അവിടന്ന് വാങ്ങലൊന്നുമല്ല
ഇല്ലല്ല അവിടുന്ന് അങ്ങല ഒന്നുംല്ല ഇവിടുന്ന് വീട്ടിൽന്ന് ഇണ്ടാക്കി കൊണ്ടോ ഇടക്കെപ്പോഴെങ്കിലൊക്കെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടകുമ്പോ വാങ്ങും
ആ ആ എപ്പഴാ പോവല്
ഏഴേമുക്കാല അ്പ പോൂ
മ് അപ്പടൈമ്ണ്ടല്ല-
ആഏ
ടൈമുണ്ടല്ലോ
ടൈംണ്ട് എന്നാലും നേരത്തെ എണീറ്റ് ഒക്കെപ്പാട ആവണ്ടേ അപ്പൊ സമയം ഉണ്ടാവൂല ഏഴ മുക്കാല ആകുമ്പോൾ മദ്രസക്ക് പോകണെ വിളിക്കണം അതിനെ മാറ്റിക്കണം കുടിപ്പിക്കണം
അതൊക്കെ പണി ഉണ്ടാവും പിന്നെ അതിന്റെ ഇടയില് ചോറും കറിയും ചായയും കടിയും ഒക്കെ ഉണ്ടാക്കണ്ടേ
ചോറും കറിയുംൊക്കെ തന്നെയ ഉണ്ടാക്കല അതോ രാവിലത്തെ ഫുഡ് കൊടുത്ത വിടല്ലോ
അല്ല ചോറണ്ടാക്കും ഉപ്പേരുണ്ടാക്കും
ഓ
എന്തെങ്കിലും ഒരു ഉപ്പേരി ഇണ്ടാക്കും ഉ
ഉപ്പേരിയാണോ ഉണ്ടാക്കല അതിലേക്ക്
ആ ആഹ ഉപ്പേരിോ അല്ലെങ്കിൽ ചിക്കനോ എന്തെങ്കിലും ഒരു ഉപ്പേരിയുണ്ടാക്കും അല്ലെങ്കിൽ ഉള്ളിയൊക്കെ ഇട്ടോണ്ട് ഒരു മസാല ഉണ്ടാക്കും അതിപ്പോ ചിക്കനോ അല്ലെങ്കിൽ മുട്ടയൊക്കെ ഇട്ടോണ്ട്
ഉം
അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും
ആഹ് ഉം കറിയൊന്നും കൊണ്ട് പോകൽ ഉണ്ടാവൂലല്ലേ
ഇല്ല ഇല്ല കറിയൊന്നും ഉണ്ടാക്കിയില്ല ഉപ്പേരിയാക്കി അങ്ങനെ എന്തൊ കൊടുക്കും കറിയായാൽ പാത്രത്തി ഒലിച്ചിട്ടുണ്ടേൽ പിന്നെ
ബാഗിലും ബുക്കിലൊക്കെ ആവും അപ്പൊ ഇനി ഞാൻ കറിയാക്കി കൊടുത്താക്കലില്ല
ആഹ് ആഹ്
കുറെ യാത്ര ചെയ്യാനുള്ളതാ ഒരു മണിക്കൂർ ബസ്സലിരിക്കണം അപ്പൊഅതിലൊക്കെ
ചിലപ്പോ ചിന്തി പോവും
ആഹ്
പിന്നെ ബാഗിലും ബുക്കിലും ഒക്കെ ആയാൽ പിന്നെ ആകെ വൃത്തികേടാവൂലേ
ആഹ് അത് ശരിയാ വേറെ എന്തൊക്കെയാ
വേറെന്താണ്സുഖമായിട്ട് പോകുന്നു
എല്ലാർക്കും സുഖമല്ലേ
ഹലോ
എല്ലാർക്കും സുഖമല്ലേ
ആഹ് എല്ലാരും സുഖായിട്ട് പോകുന്നു
ഉം മക്കളെ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്
ക്ലാസ്സൊക്കെ ഉഷാറായിട്ട് പോണു എഴുതാനും വായിക്കാനും ഒക്കെയുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ വരുന്നേയുള്ളു
കിടക്കാൻ ഒരുങ്ങണേ ഉള്ളൂല്ലേ
ആ ചെറിയതിന്റെ കൂടെ ഞാൻ ഇരുന്ന് കൊടുക്കണം വല്ല്യോലൊക്കെ പിന്നെ ഓല് ഒറ്റക്ക് ചെയ്യും ചെറുതിന്റെ കൂടെ ഇരിക്കണം വായിക്കാനും എഴുതാനും പഠിക്കാനൊക്കെ
ആഹ് ആഹ്
പിന്നെ ഡയറി എഴുതാനുണ്ടാവും പിന്നെ വായിപ്പിക്കണം എഴുതിപ്പിക്കണം ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മള് കൂടെ ഇരിക്കണം
ആഹ്
അതിനാണ് സമയം പോണത് അറിയില്ലേ
ആഹ്
ഓൾടെ കൂടെ ഇരുന്നാല് ശരി
ആഹ്